ഓഹ്
ആഹ് എഹ്
ടാ പിന്നെ നമുക്ക്ന്ന് ചായ കുടിച്ചാൻ പോയല്ലോ
എവിടക്ക വൊ
വൈകുന്നേരം
എങ്ങട്ടാ പോവാ
ഇന്നലെ വിളിച്ചപ്പോ യില്ലാന്ന് പറഞ്ഞും ചെയ്തു
എഹ് അങ്ങനെ പറ ഇന്നലെ ഭയങ്കര തിരക്കേന്
എന്ത് തരക്ക്
ഇന്നലെ ഫുള്ള് വീട്ടിലാകെ ഫുള് തര്ക്ക് വീട്ടില് ഫുള് പണിക്കേനി
എന്ത് പണിയെഞപ്പോ
ഇന്നലെ ഫുള്ള് തന്നെന്ന് ഫുള്ള് ഈട്ട്തെ മോട്ടർക്കാകെടന്ന് പിന്നെ കൊർച്ച് പൈപ്പ് വേടിചുണ്ട്രാൻ സാനങ്ങളക്കെ മേട്ച്ണ്ട്രാ അങ്ങനെകെയ്ട്ട് ഫുൾ തരക്കല്ലെ
ഞാൻ വിളിചീനി ഞാൻ വിളിച്ചപ്പോ ജ്ജ് വിളിച്ചപ്പന്നോടർഞ് ഇന്ന് പറ്റൂലന്നൊക്കെ പറഞ്ഞ അപ്പൊ ഞാൻ അന്ന് പോയെ അതാ ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞു ഇജ് അൻക്ക് ഇന്നലെ പറ്റൂല ഇന്ന് ഇഞ്ഞ് ഇന്നെങ്കിലും അൻക്ക് പോവാൻ പറ്റുവിചാരിച്ചിട്ടാണ് ഞാൻ വിളിച്ചോകിയത്
ഇന്ന് കൊഴപ്പല്ല ഇന്ന് ഞമ്മക്ക് റെഡിയാക്കാ ഇന്ന് ഇയ്യ് വിളിക്ക് എപ്പളാ പോകുമ്പോ എപ്പളാ വിളിക്ക്
മറ്റ്ള്ള കൂട്ടാരോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു
ആരോട പറഞ്ഞെ
ഞാൻ മറ്റുള്ള നമ്മളെ കൂട്ടുകാരമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞി അവര് പറഞ്ഞിട്ടുണ്ട് അമ്മക്കാ മറ്റേ ആ പൊഴന്റെ എടുത്ത്ള്ളെ കടല്ലേ
ആ മക്കാനിലേ
ആ മക്കാനി
ആഹ് മക്കാനി പോവന്ന മക്കാനി പോയ അവിട്ത്തെ ആ അവിട്ത്തെ നല്ല രസല്ലേ
ആഹ് ആ അവിടെ മഴ മഴ പെയ്യുമ്പോ അയിലേറെ രസ
ആ വേണെങ്കിൽ കോട്ട്ട് ഇന്നാപിന്നെ അങ്ങന്നെ നേരെ എവ്ട്ക്കെകിലും കറങ്ങാനും പോവകൊർചേരം
ആഹ് കോട്ടും ആ നേർത്തെ എറങ്ങ ഒരു മൂ ഒരു ഒര് നാല് നാല് മണിയാകുമ്പോ അറങ്ങലെ പിന്നെ അവിട്ന്ന് അമ്മക്ക് എയിലെകിലും പോവാ
അത് ഇയ്യ് വണ്ടിട്ക്കോ?
വണ്ടി ഞാൻ ഇട്ക്ക
ആഹ് ആയിക്കോട്ടെ ഇന്ന എണ്ണടിച്ച് തരണ്ട് ഞാന് ഏ
എണ്ണ അടിച്ചണ്ട ഇജ് ചായ വാങ്ങിച്ചെന്നാ മതി അവ്ടെ ചൂട്ള്ള ചായിം കടിം കിട്ടും
അവ്ട്ത്തെ പയമ്പൊരി സീന ഞാ ഒരട്ടം അങ്ങട്ട് പോയിണ്ട്
കേറണല്ലേ അത് ഒര് അടിപൊളിയാ
ഏ
പയംമ്പൊരി നല്ല അടിപൊളിയാണ് ന്ന്ല്ലേ
പയം ഇക്ക അവ്ട്ത്തെ പയംമ്പൊരി നല്ല ഇഷ്ടപ്പെട്ട് പയംമ്പൊരി വേറൊര് രെസ
ആ അവിടെറച്ചിക്കറി അർച്ചിം കൊട്ക്ക്ണ്ടോണ്ല്ലേ അതിനൊക്കെ
അവിട്ത്തെ ആ അവിടെ അത്ണ്ട് പയംമ്പരിം ബീഫും കൂടി ഒരു കോമ്പ ഇണ്ട്
ആഹ്
അന്ന് ഫസ്റ്റ് എറങ്ങിയ ടൈമിലേ കൊട്ന്നതാ അത് ഓല് ക്വാളിറ്റി ഒന്നും കൊറചിട്ടില്ല നല്ലരസണ്ട്. നല്ല കച്ചോടൊണ്ട് അതന്ന് ഞങ്ങള് പോയപ്പോ ആൾക്കാര് ഭയങ്കര ഞങ്ങക്ക് കി ട്ട്ണില്ല സാനം കൊറേ നേരം വെയിറ്റ് എയ്തു ഇന്നാലും ലാസ്റ്റ് കിട്ടിയെ ഒര് ഒ
ല്ല അന്ന് അന്ന് ഞാൻ വിളിച്ചപ്പോ ഇയർഞ്ഞു എടാ ഇബടെ വരി നിക്കാണ് അർഞു ഇന്നോട്
ആ അന്ന് പിന്നെ അത് ഓപ്പൺ ആയ ടൈമല്ലേ അപ്പൊ ഭയങ്കര തെരക്കും
ഞാൻ പിന്നെ അതന്ന് ഇജ് പിന്നെ അങ്ങനെ പറഞ്ഞപ്പ പിന്നെ വരാത്ന്നെ ഇച്ചന്ന് സമയം വൈകും വിചാരിച്ചിട്ട്
ഇയ്യ് ഇന്നലെ എന്തെ ഫ്രീയേന്നു ഇന്നലെ
ഇന്നലെ ഇന്നലെ ഞാന് വെർതെ നിക്കെയ്നു അപ്പൻക്ക് വിളിച്ചോക്കി അപ്പെ ഇജ് വെറ് ഇഞ് വെർതെക്കല്ല
ആ ആഹ് പിന്നെ അങ്ങനെ ആദ്യം ഫ്രീയെന്നെന്നു പിന്നെ പെട്ടെന്ന് വീട്ടില് മോട്ട്രോക്കെ ആകെ കേടന്നർഞ് ഇമ്മ വിളിച്ച് അപ്പൊ പിന്നെ
ആഹ്
വീട്ടില് റെഡിയാക്കാതെ പോയെങ്കി പ്രശ്നെല്ലേ രാത്രി ഞാ ഇന്നലെ വീട്ടിലെല്ല നിന്നെ ഞങ്ങൾ ഇന്നലെന്നും
ആഹ് ഞാൻ പിന്നെ ഞാൻ പിന്നെ ഇജെട്ക്ക് വിളിച്ചാലും പോരാറുണ്ടല്ലോ ഇന്നലെ പിന്നെ ഇന്റപ്പം പോയിക്കാണ്ട് പ്രശ്നണ്ട വിചാരിച്ചു ഞാ
ഹേയ് ഇജെന്താ അങ്ങനെ വർത്താനം പറിന് നമ്മക്ക്യ്യല്ലാതെ പിന്നെ ആരാ? നമ്മക്ക് നീല്ലാതെ പിന്നെ ആര്?
അല്ല ഞന് യപ്പ വിളിച്ചല് അൻക്ക് ചല്പ്പോ ഒരു ഇതാണ്. ഒഴിഞ് മാറിക്കൊണ്ടാണ്. ഞാൻ വിചാരിച്ചു വേറെ എന്തേലും ആണ്.
ഏ അതല്ലടാ ഞാൻ പറഞ്ഞില്ലേ അയ് ഇജ അങ്ങനും പറല്ലേ? ഞാൻ അങ്ങനെല്ല അത് പെട്ടെന്നാണ് മ്മ വിളിച്ചത്. ഞാൻ ആദ്യന്നോട് ഇണ്ട്ന്നല്ലേ പറഞ്ഞത്. പിന്നെ പെട്ടെന്ന് മ്മ വിളിച്ചത്.
പിന്നെ ഞാനന്നേ മറ്റേ ത് ഞാന് വണ്ടി കൊണ്ട് പോയപ്പോ ഇജ്ണ്ട് പെങ്ങളെ സ്കൂള്ന്ന്ട്ന്നോ കൊണ്ട് യ്ര്ണതും തോന്നി. ഇജ്ട് ന്നലെ പോയിനോ യങ്ങനെ?
ആഹാ ഞാൻന്നലെ പെങ്ങളീം വിളിക്കാൻപോയിന്നു. പെങ്ങളുട്ടിടെ
പെങ്ങളെ കുട്ട്യേന്
ആഹ് ഞങ്ങള് അപ്പയി കണ്ടിലെ പെങ്ങള് കുട്ടിണ്ടായിനു.
അപ്പ പെങ്ങളട്ടിക് ബസ് ബസ്സ് വരൂലാ?
ഭയങ്കരതിടാ അയ് അങ്ങനെല്ല പെങ്ങള് ങ്ങട് നിക്കാൻ വരുമ്പളേ ങ്ങട്ട്നിക്കാൻ വരുമ്പോ അവിടുന്ന് അവിടുന്ന് ബസ്ണ്ട്. പക്ഷെ ഇങ്ങെട് നിക്കാൻ വരുമ്പോ പിന്നെ ബസ്
ആപിന്നെ ആ അപ്പൊം ബോ കൊണ്ടാക്കണം ല്ലേ? വിര്ന്ന് കൊറേയീസം വരുമ്പോ ആഹ്
ആദ്യം ഏട്ടൻ ണ്ടയിന്നു അപ്പകുഴപ്പല്ലായ്ന്നു.
ആഹ്
ഇപ്പൊ അങ്ങനെല്ലയ് ഇപ്പോ ഭയങ്കര ചൊറേണ് ഞമ്മക്
ഏട്ടം പോ ഏട്ടം പോയോ? സൗദി പോയോ?
ഏ ആ അന്നോട് ഞാനത് പറഞ്ഞിലലെ ഏട്ട ഏട്ടൻ പോയടാ. ഏട്ടൻ ഗൾഫ്ക്കേറി.
ഏ അപ്പൊ യെല്ലേ പറഞ്ഞെ ഏട്ടൻ ഞ്പോണില്ലാന്ന്. ഏഹ നിർത്തി പോന്നാന്നോക്കെ?
അങ്ങനെ പറഞ്ഞിന് പക്ഷെ, ഏട്ടന് പിന്നെ ആഹ് പിന്നെന്തോ പെട്ടെന്ന് പിന്നെ പെട്ടെന്നൊരു തോന്നല പോയാലോ? അങ്ങനെക്കറ്ഞ്ഞിട്ട് പിന്നെ അനങ്ങട്ട് പോയി.
ആഹ്
അഓണ്ടന്തായി നമ്മുക്ക് സുഖായി. ഏട്ടണ്ടായൊണ്ട്ങ്ങനെ എന്തേലൊക്കെ ആവശ്യം വരുമ്പലൊകെ വിളിക്
ആഹ്
അന്നോട് ഞാൻ ഒന്നും പറഞ്ഞിലപോ ഞാൻ മറന്നേക്കുണ്ന്നാ.
ഇന്നോട് ജ് പറഞ്ഞില്ലൊ,? ഇന്നോട് ജ് പറഞ്ഞു അണക്കെന്തോ പേപ്പർ ക്ലിയർ ആണ് ണ്ട്. ഞാന് ഞ്ഞി ചെല് പ്പോ പോവുംന്നൊക്കെ പറഞ്ഞിന് ഞൻളോട്
പിന്ന ഞാഅന്നോട് പറയാ മറന്നേക്കും. ഞാ അട് ന്തായോ അൻട്പ്പോ ഏട്ടൻല്ലാത്തുണ്ട് രാവിലെ ഒറങ്ങാൻ പറ്റൂല. രാവിലെ ആനല്ലെ രാവിലെ കുട്ടിനെ കൊണ്ടാക്ക.
അപ്പേ ഏട്ടനല്ലേ ഏട്ടന്റെ പ പച്ചക്കറിക പച്ചക്കറികട നട്ത്തണം ന്നക്ക പറഞ്ഞ് ങ്ങനെനിന്നിനു
അതൊടങ്ങണംന്നോക്കെ പ്ലാന്ടായിന്നു. പക്ഷെ പിന്നെ നടന്നില്ല. ന്നേ ഏട്ടഅത് വാണ്ട വെച്ചു. പിന്നെ ഏട്ടനെന്തോ പെട്ടെന്നൊരു തോന്നലെയിന്നു ഞാൻ പോവാന്ന് റഞ്ഞ് അങ്ങനെ
അയിനെ അയിന് പോയി ശീലയോർക്ക് പിന്നെ പോയികോടിരിക്കണം. ഇവിടെ എന്തേലും പരിപാടിണ്ടായ നിർത്താനും പറ്റൂല.
ആ അതിപിന്നെ ഏട്ടൻ പറഞ്ഞ് ഏട്ടനോട് ഞാൻ പറഞ്ഞിന്. പറഞ്ഞ് ഏ അങ്ങനേ ഓരോ വീഡിയൊകെ അയച്ചോടുക്കും. ഐ ഫോൺന്റേം ഓര് ഐ ഫോണൊക്കെ വേട്ചോട്ക്ണ്കെ. നി വണ്ട ജ് വെയിറ്റ് ആക് വെയിറ്റ് ആക് ന്ന്ർഞ്ഞ്ങ്ങനെ നിക്ക
ആർക്കാ ഐഫോൺ ആർക്കാ ഐഫോൺ വാങ്ങിക്കുന്നെ?
ആ ലീ ഇതിലൊകേണ്ടാവൂലെ ഏട്ട അങ്ങനെ ഗിഫ്റ്റൊക്കെടുക്കണ അപ്പൊ തയാച്ചോടുക്കുമ്പോ കൊറച്ചു വെയിറ്റക് ഞന്ക്ക്ള്ള ന്തയാലും വേട്ച്ചരും ന്നെകെരഞാണ് പിന്നെ കേറീട്ടുള്ളൂ ഞാൻ മറ്റതുല്ലേ ആൻഡ്രോയിഡല്ലാ ഉപയോഗിക്കണേ
ആഹ്
ആഹ് അപ്പെ ന്തായാലും അങ്ങനൊരു പേടി എന്തും പറയും എന്തും പറയാന്നുപറഞ്ഞ അങ്ങനെല്ല ഞാനൊരു ഇതുമായിരി ഇങ്ങനെ വില പറഞ്ഞട്ടണ്ടെങ്കി ഒരു ബൈക്ക് ഏഹ്
ഏർട്ടൽന്റെ
എന്റെ പെണ്ണുങ്ങളും തന്നെ ആയിരുന്നു പക്ഷെ പിന്നെ പെണ്ണുങ്ങളുണ്ടായി അങ്ങനെല്ല പെണ്ണുങ്ങള് ഇബിടെപ്പൊ ആഹ് ആ ആദ്യം അങ്ങനെന്നെർന്ന് ഏട്ടന് സത്യം പറഞ്ഞ അവടെ നിക്കാണതെന്നർന്നു സുഖം.
ആഹ് അന്റെ ഏട്ടന്റെ വ്‌ വീടുപണിന്തായി.
വീടുപണി ഇങ്ങനെ നോക്ണ്ട് തൊടങ്ങീട്ടില്ല. ആഹ് തൊടങ്ങാ നിക്കണ്ടെ ഏ. വൈകില്ലേ
ആ ഏട്ടന്റെ ക എന്താ സ്ഥലത്തിന്റെ കടം വീടിയ്യോ
ആ ഇപ്പൊങ്ങനെ വീടിവെരുണ് ഫുള്ളായില്ലെടാ ആ പ്രശ്നയ്‌ ഒന്നും ഫുള്ളായില്ല. അന്റെ ഏട്ടൻ ഇപ്പൊന്താകാട്ട്ണ്
ഇന്റെ ഏട്ടപ്പൊ നിർത്തിട്ടിണ്ട് ഇവിടെ ഒരു തുണിഷോപ്പ്ട്ട്ക്ക്‌ണ്. താൽക്കാലികായിട്ട് ഏ ആ പെങ്ങളുണ്ടായിനി പെങ്ങള് കൊറച്ചീസം നിന്നുപോയി ഉമ്മാക് സുഖല്ലാത്തോണ്ട്.
ഏ എന്തറ്റി?
എങ്ങനെ.
എന്ത്പറ്റി?
ഇമ്മാക്ക് സുഖല്ല ഇമ്മാ കടപ്പിലന്നെണ്.
ഏ തീരേവയ്യ
തീരേവയ്യ
തീരെവയ്യ
ഏ
ഉം
ന്ത് വേറെന്താ പരിപാടി ഇഞ്ഞീഇന്ന് വൈനേരം എങ്ങട്ടീലും പോണണ്ടോ വൈന്നേരം ഞാൻ ചാബൂല
അ ഫ്രീ ആയിട്ട് ട്ടോ
ആഹ് ഞാൻ വിളിക്കാം ക്ഷേ ഈ വണ്ടിട്ത്ത് തരണം
വണ്ടി ഞാൻ വണ്ടിഇണ്ട് ചായി കടി ഇജ്ജ് വാങ്ങി തെരന്റെരും അന്റെ വ
ആടമുത്തെ ഞാൻ വേടിച്ചേരും ചായികടില്ലേ ചായ രണ്ട് കടിം പോരെ ഒരു വടയും ഇതും എടുക്കാ ഹ് എന്തോ സ്പെഷ്യൽ എന്തോ കടിണ്ട് പറഞ്ഞെന്നു പുതിയ വന്നേതല്ലേ അവിടെ എന്തോ പുതിയതായിട്ട് എന്തോ എന്താന്ന് അറിയില്ല ഞാനന്ന് പോയിട്ട് പഴമ്പോരി ബീഫ് കഴിച്ച് ആ ഞാനന്തോണ് കടന്റെ പെര് മക്കാന് തോന്ന്ണ്ട്
മക്കാനെണ്
ആഹ് അപ്പ എന്തോ അവിടെ എന്തോ സ്പെഷ്യലെന്തോ കടിണ്ട് എന്തോ പ്ര
ആശോ ഷോപ്പ് കണ്ടാല് പത്തയ്സക്കില്ല പക്ഷെ അവിടുത്തെ ഭക്ഷണൊക്കെ നല്ല രസള്ള
ആഹ് അത് ചെറിയൊരു നല്ല സെറ്റപ്പിന് അല്ല ആമ്പിയൻസ് ഇണ്ട്ട്ടോ നല്ലരസാ അ പോഴീ
റീൽസ് റീൽസ് ഇങ്ങനെ കണ്ടോണ്ട് ഓരോരുത്തരും ഇങ്ങനെ വരിയാണ്
ആഹ് പക്ഷെ സംഭവം നല്ല രസണ് അത് ഓരോരുത്തര് കാണുമ്പോളേക്കേ നല്ല രസണ്ട് കാണാൻ
ആഹ്
ആങ്ങനല്ലാ ഏയ് അയ് അങ്ങെനെ ഞാനും പിന്നെങ്ങനെ ആലോചിക്കും അങ്ങനൊന്ന അമ്മക്കൂട്ടാലോ കട അങ്ങനൊക്കെ വിജാരിക്കും നല്ല രസണ്ടേ അവിടുത്തെആംബിയൻസ് നല്ല രസ്
എനിക്കൊരു പരിപാടി ഇല്ലെങ്കിൽ അങ്ങനെ തട്ടിക്കൂട്ടി ഇട്ടാ മതിയഅയ് അങ് അങ്ങനെ വി ജയിച്ചെന്ന പ പറയാൻ പറ്റൂട്ടോ
ആഹ് പിന്നാൽ പിന്നെട് കത്തിയ ലാഭണ്
കൊറച്ചോക്കെ അട് കടികൾ ഉണ്ടാക്കാ പഠിച്ചാ പോരെ അല്ലെങ്കില് അല്ലെങ്കിൽ അറീണ ആൾക്കാരെ അത് കൂട്ടിട്ട് വിജയ് ജസ്റ്റ് ഒന്ന്ആൻ ഒന്ന് നിർത്തിട്ട്നമ്മ നമ്മള് പഠിക്കണെ വരെ അതൊന്ന് ഷറാക്കി ഇട്‌താമതി
കത്യ രക്ഷപ്പെട്ടു
ആഹ്
കത്യാപിന്നെ മൂടാ പിന്നെ ഒന്നും നോക്കണ്ട പിന്നെ വേറൊരു പണിക്കുംപോണ്ടപിന്നെ അതന്നെ മതി
ആഹ്
പിന്നെപ്പ എന്താ നമ്മക്ക് സുഖായിട്ടിരിക്കാം
ഞമ്മക്ക് ഞമ്മടെ പെയിന്റി ങ്‌ പണി പെയിന്റിങ്ങിന്റെ പണി കയിഞ്ഞിട്ടേ
ആഹ്
നോക്കിയാലോ
അയ് ഇത് നമുക്ക് ഉറപ്പില്ലട്ടോ ഞാൻ ഇത് ഉറപ്പറല്ല ഞമക്ക് നോക്കാ
അല്ല പെയ് ന്റിങ് പോ മയക്കാലത്ത് നടക്കൂല
ആഹ് ഇജ്ജ് പറഞ്ഞത് ശരിയന്നെ പക്ഷേ അല്ല ചെലപ്പങ്ങി അഥവാ നടന്നഇഞ്ഞി എന്താട്ട
ജ്ജ ബഡ് ചെയ്യാ പറ്റിയ കചോടാണ് ചായക്കട
മഴക്കാലത്ത് അതെ പിന്നെ ചൂട്‌ കാലത്ത് വേണെങ്കിൽ കരിമ്പീന്റെത്ട്ടാ നല്ലകത തിരക്കാ ഇന്നോട് കോറച് ചെക്കന്മാര് ഇപ്പ പറഞ്ഞീന്നു ഒര് കരിമ്പിന്റെതോണ്ട് ഒൽക് നല്ല ലാഭം ഇണ്ടല്ലോ
ആഹ് ഇജ്ജ് പറഞ്ഞ പോലെയ്
ആഹ്
അങ്ങനെ ഒരു നല്ല സ്ഥലം കിട്ടണം അപ്പൊ കണ്ടില്ലെ ആ പാടത്തിന്റെ വക്കത്താണ് അതെക്കെയി കാക്ക ഇട്ടത്
ആഹ്
ആളുകളും വരുന്നുണ്ട് അവിടെ ഇരിക്കാനും കാറ്റൊ കൊണ്ട് ഇരിക്കാനൊക്കെ വരുന്ണ്ട്
ആഹ് ആഹ് അത ലാഭം
ആ സമയത്ത് ആ പാടത്തെ കൊക്കുകളും ഇങ്ങനെ വരും അത് ശ്രദ്ധിച്ച്ക്ക്ണോ ജ്ജ്
ഏ
ആ സമയത്ത് നമ്മളരിക്ക ആ വൈകുന്നേര സമയങ്ങളിലേ
ആഹ്
കൊ കൊറ കൊക്കുകൾ ഇങ്ങെ ഇരിക്കണാണ്
അവിടല്ലേ
ആഹ്
അത് നല്ല രസമാണ് എന്നായി പ്പോ പോമ്പോളേ വിളക്ക് ഞാൻന്നാ വിളിക്കാനക്ക് ശരി എന്നാ
ഞാൻ വിളിക്കാം പക്ഷെ ഈ ഇത് ഫോൺ എടു ഇല്ലത്തെ മാതിരി ഒഴിഞ്ഞ് മാറാനിക്കല്ലേട്ടോ
ഇല്ല ഇല്ല നീ വിളിക്ക്
ഒറപ്പല്ലേ ഓക്കെ